ഹലോ
ആ ബ്രോ എന്ത പരിപാടി ഫ്രീ ആണപ്പൊ
ആ ഫ്രീയാണ് പറ
എന്നാ ഇന്ന് വർക്കിന് പോണില്ല
ഇന്ന് വർക്കിന് പോയിട്ടില്ല ഇന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് ഇണ്ടായതോണ്ടെ
ആ ഞാനിപ്പ ഇങ്ങനെ രാവിലെ പത്രം എങ്ങനെ വായിച്ചുത്തിരിക്കണി അപ്പൊ ആയിത്ത അഞ്ച് കുട്ടികളെങ്ങനെ കൊറെ ഭീതിപ്പെടുത്തുന്ന ന്യൂസുകള ആശങ്കപ്പെടു അത്തരം ന്യൂസുകളാണ് നമ്മളെ ആ ഇപ്പൊ ടോട്ടലി ഫുള്ള് വായുമലിനീകരണം മറ്റു അതിനെയൊക്കെ കുറിച്ചിട്ട് വിശദായിട്ട് അതില് റിപ്പോർട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഒരു ഏഴാമത്തെ പേജില് എട്ടാമത്തെ പേജിലൊക്കെ
ആ
ട്ട് നമ്മളെ ഭാവി തലമുറനെ കുറിച്ചിട്ട് അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെ അതിവിശദായിട്ട് നൽകുന്നുണ്ട് വായു മലിനീകരണം ഇപ്പൊ കുറെ ഫാക്ടറികളും മറിച്ചും ഒക്കെ വന്നത്
അത് ഫാ ഫാക്ടറിൽ നിന്ന് ഫാക്ടറിൽ നിന്ന് വ വരുന്ന പുകകള് അങ്ങനത്തെ സംബന്ധിച്ച് കാര്യങ്ങളല്ലേ
ആ അതിൻ്റെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ വിശദായി പറയേണ്ടത് പിന്നെ നമ്മളെ ആദ്യകാലങ്ങള് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിലെങ്കിലും ശുദ്ധവായു ശ്വസിക്കും ക്കാം എന്നുള്ളരു നിലയിലായിരുന്നു ഇ ഇപ്പത്തെ സാഹചര്യത്തില് ഗ്രാ ഗ്രാമങ്ങളും നഗരങ്ങളും വേർത്തില്ലാത്ത ഒരു സ്ഥിതിയിലായിട്ടുണ്ട് അതിർത്തിയില്ലാത്ത ലോകം എന്ന്ണ്ട ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ട് നഗരപ്രദേശങ്ങളിലെ പല സാങ്കേതിക ഡെവലപ്മെന്റും ഗ്രാമങ്ങളിൽ എത്തിപ്പെട്ടു
ഒന്നാമത് ഒന്നാമത്ച്ച എല്ലാം മലിനീകരണം നമ്മളെ വെള്ളത്തിൽ കുടിച്ച കൊണ്ടുപോവുന്നുണ്ട്
ആ അതെ ഏ പ്രധാ ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോ വാഹനങ്ങൾ ആദ്യം കൂടുതല് ഉണ്ടായിരുന്നില്ല കാളവണ്ടിയും മറ്റും വർഷൊക്കെയാണ് ഉപയോഗിച്ചത് ഇന്നപ്പ ഇന്ന് നോക്ക ചെങ്ങി നമ്മുക്ക് നഗരങ്ങളിൽ കാണുന്ന ഇതുപോലത്തെ വാഹനങ്ങൾ മുഴുവനും ഗ്രാമങ്ങളിലും കാണാൻ കഴിയുന്നുള്ളതാണ് അപ്പ അതുമൂലം ഉണ്ടാകുന്ന പുകകള് പിന്നെ പല ഫാക്ടറികളിൽ നിന്നും ഉയർന്ന വരുന്ന ഹോട്ടലുകളിൽ നിന്നും ഉയർന്നു വരുന്ന ആ പുകകൾ ഇതൊക്കെ വായുമായി ചേറി
അതെ ജലാംശത്തിലൂടെയാണ് വരുന്നത് ശരിക്കും നമ്മള് മലിനീകരണം എല്ലാം ജലാംശത്തിലൂടെ എന്താണ്
ആ മലിനീകരണം കൂടുതൽണ്ടാകുന്നുന്നുള്ളതാണ് പിന്നെ അട്ത്തതായി പ്രധാനപ്പെട്ടര് അതിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നാണ് ഏ ജല മലിനീകരണം എന്നുള്ളത് അത് വലിയൊരു പ്ര പ്രശ്നാണ് കാരണം കേരളത്തില് അധിക സ്ഥലങ്ങളിലും
അല്ലർക്കും രോഗപ്പള് രോ അതോണ്ടാണ് രോഗങ്ങളൊക്കെ വര്ണത്
ആ അതെ ജലാംശം കൂടുതലാണ് പക്ഷെ ഉം ഉള്ള ജല ജലങ്ങളിൽ ഏ കൂടുതലായിട്ടും മലിന നീകരണം സംഭവിക്കുന്നുള്ളതാണ് ഇനി ഭൂഗർഭജലത്തെ പല നാടുകൾലും ഇപ്പോ ആശ്രയിക്കുന്നുണ്ട് ഏ കൊഴൽക്കെണറും മറ്റും വ മർച്ചായിട്ട് ഭൂഗർഭജലവും അതും ഏകദേശം മലിനീകരണം ആ സ്ട്രോങ് ആയിട്ടുള്ള പല ഏരിയകളിലും ഭൂഗർഭജലം പോലും മലിനമായി ഒക്കപ്പെട്ടിട്ട്ണ്ട്ന്നാണ് റിപ്പോർട്ട് പറയ്ണെ അപ്പൊ അത്രത്തോളം എത്തി മലിനീകരണത്തിന്റെ ഒരു ആശങ്ക
ഇന്നത്തെ ഇന്നത്തെ പത്രത്തില് എത്രാം പേജിലാണത് കാണപ്പെടുന്നത്
ഇന്നത്തെ പത്രത്തില് ഒരപ എട്ട് ഒമ്പത് ആ പേജ്കള്ല് അത് വിശദായിട്ട് പറയ്ന്ന് ത് മലിനീകരണത്തിന്റെ സ് എന്താണ്ന്റെ കാരണങ്ങള് പ്ര പ്രധാനായിട്ട് അയ്ല് പറയ്ണത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെന്നേണ് ആ മനുഷ്യന്റെ
വാഹനങ്ങളിലെ പുക ജലാംശത്തില്ള്ളെ സംഭങ്ങവളൊക്കെ കൊണ്ടാണ്
ആ മനുഷ്യന്റെ ചെയ്തികളെ കുർച്ചിട്ട് അയ്ല് വിശദായിട്ട് പറ പറയുന്നുണ്ട് പണ്ട് വേസ്റ്റ്കൾ കോഴി വേസ്റ്റ്കളും മറ്റ് ഏ ഹോട്ടലുകളിൽനിന്നുള്ളതാക ട്ടെ ഓവറായിട്ട്ള്ള വേസ്റ്റുകളൊക്കെ പുഴയോര
വേസ്റ്റുകൾ കണ്ടമാനം അതായത് ഇപ്പത്തെ ഇപ്പത്തെ വേസ് കണ്ടമാനം ജലാംശത്തിലാണ് ഒഴ്ക്കി വിട്ന്നത്
ആ അതാണ് മെയിനായിട്ട്ള്ള പ്രധാനപ്പെട്ട പ്രശ്നം
നമുക്ക്ട്ടഴകൾ
പല അസുഖങ്ങളും ത് മൂലംണ്ടാവും
എന്താവിടെ കുയി എന്താവിടെ കുയില് കൂക്കുന്നുണ്ടോ
ആ അപ്പോ ഞാനിപ്പോ പൊറത്താണ് അത്കൊണ്ടാവും
ആ ഇന്ന് വർക്കിന് പോയില്ല
ഇന്ന് പോയിട്ടില്ലേ ടയ്മ് ഏ ഇന്ന് സമയായിട്ടില്ല ഞാന് ഉച്ച ഉച്ചക്കൊള്ളു കേറാറ് അപ്പൊ ഇതിങ്ങനെ വായി അപ്പൊളാണ് ബ്രോനെ കണ്ടത്ങ്ങനെ വിളിക്ക്ണതൊക്കെ ഇപ്പ കു കൂടുതലായിട്ട് ആളുകളൊക്കെ ഈ പുഴയോരത്തെ ഏ വള്ളം അല്ലെങ്കിൽ കെനാൽ വള്ളാണ് ഉപയോഗിക്കുന്നെ തിരുമ്പാനും കുളിക്കാനും അല്ലെങ്കിൽ കന്നുകാലികളെ കഴ്കാന് കൃഷിയിടങ്ങളിലേക്ക് ഉപയോഗിക്കാനൊക്കെ ഇത്തരത്തിലുള്ള വള്ളങ്ങൾ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് പക്ഷെ ഇങ്ങനെ വേസ്റ്റുകളും മറ്റാെക്കെ തട്ടുമ്പോള് ആ വള്ളം മലിനമാകുന്നു അത് കൃഷിയിടത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ അതിൽ ആൾകൾ കുളിക്കുന്നു അത് ശരീര ദോഷമായിട്ട് ചൊറിയും മറ്റു കാര്യ വലിയ രോഗങ്ങൾക്കൊക്കെ കാരണാകുന്നു കൃഷിയിടത്തിലേക്ക് പോകുന്ന വെള്ളാച്ചെങ്കി നമുക്ക്
ഈ പറഞ്ഞപോലെ ന്റെ ഒരു ഫാമിലിയിൽ ഇതേപോലെ ചൊ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആകെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയി അഡ്മിറ്റ കാര്യൊക്കയണ്ട്
അത് വലിയൊരു പ്രശ്നമാണ് ഇപ്പോഴും ഗവൺമെന്റൊക്കെ അതിനൊക്കെ കണ്ടില്ലന്ന് നടിക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട് ഇതിനെതിരെ ഒരു
ആരോഗ്യ ഉപ്പതിില വ ഇപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ അത്ര വളരെ ഉപകാരമാണ്
ആ ഉപകാരമായിരുന്നു വരും തലമുറയെ ഏ മുൻകണ്ടുക കൊണ്ടെങ്കിലും ഇത് ഇപ്പോൾ തടയടണം അല്ലെങ്കിൽ ഇനിയും കൂടുതൽ ലോകം ഡെവലപ്പ് ആവുന്ന കൊണ്ട് തന്നെ ഈ മലിനീകരണവും അതോടുകൂടി വളരും നുള്ളതാണ് ഇപ്പ നമ്മൾ ഈ ഡൽഹിത്തൊക്കെ അവസ്ഥ ഇതിലിടക്ക ഇങ്ങനെ കേൾക്ക ാനിടയായി അവിടെ ലോക്ക്ഡൗൺൊക്കെ പ്രഖ്യാപിച്ചുുള്ള അത് ഒന്ന നോക്കുമ്പോൾ ഏറ്റവും വലിയ നെഗറ്റീവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം അത്രയും ചെറിയ സിറ്റിയില് ധാരാളം വണ്ടികള് സഞ്ചരിച്ചിട്ട് അതിന് ഇന്റെ പുക മലിനീകരണ ആവുകയാണ് ഏർ എത്ര ആഴ്ചകളോളം മഞ്ഞ മൂടി നിലൽ നിന്നു പോക അന്തരീക്ഷത്തിൽ നിലനിന്ന് ഞാനിങ്ങനെ ആലോചിക്കേുന്നു
അ എത്രയും പെട്ടന്ന് ഗവൺമെന്റ് ഒക്കെ മുൻകൂട്ടി നിന്ന നമ്മൾ ആ പ്രശ്നം ഞങ്ങള്ോ ആക്കാൻ സാധ്യതും
ആ അവിടെയൊക്കെ ജനിക്കണ കുട്ടികളെയൊക്കെ അവസ്ഥ ജനിക്കണ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള വിഷവാ വസ്തുക്കളാണ് ശ്വസിക്കണ എന്നുള്ളതാണ് പിന്നെ പൈ പൈ കൊടുത്ത് ഓക്സിജൻ വാങ്ങേണ്ട ഒരു അവസ്ഥ വരെ ലോകത്ത് എത്തി കേവലം കോവിഡ് സമയത്തൊക്കെ നമുക്ക് അത് അതിനൊരു സാഹചര്യരുന്നു ഈ ശ്വസിക്കാൻ കഴിയാത്ത ര അവസ്ഥന്നുള്ളത് ഏ ഇപ്പോൊ അങ്ങനെയല്ല ഏർ ഈ
വണ്ടിന്റെ വണ്ടിന്റെ പുകയൊക്കെ ശ്വസിക്കുന്ന ഭയങ്കര പ്രശ്നങ്ങളാണ് ആരും മാസ്ക്കും കാര്യങ്ങളും ധല്ലോ
ഉം അത് ദോഷായിട്ട് ബാധിക്കുന്നുണ്ട് പിന്നീടുള്ള നമുക്ക് അതിനെ കുറിച്ച് കുറ അതിന്റെ സൈഡ് എഫക്റ്റുകൾ ഇമ്പാക്ടുകളൊക്കെ നമുക്ക് അറിയുള്ളൂ പതിയെ പതിയെ നമുക്ക് ശ്വാസ തടസ്സം ഓവറായിട്ട് ശ്വാസം ഉപയോഗിക്കാൻ ഇടാനുള്ളൊരു പ്രയാസൊക്കെ അനുഭവപ്പെടും പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ ഒരു സിറ്റിൽ കൂടെ പോവ വച്ചെങ്കിൽ ഇപ്പൊ ഒരു ബൈക്ക്മ്മേ പോവാൻ നമുക്ക് കഴിയില്ല കാരണം ഏ അത്രത്തോളം പുകയാണ് അവിടുന്നു ഇവിടന്നും വരുന്നത് പിന്നീട് പ്രധാന പ ഉന്നയിച്ചിട്ടുള്ള ഒരു മലിനീകരണമാണ് ശബ്ദമലിനീകരണം
ശബ്ദമലിനീകരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇ സംഭവിക്കുന്നുണ്ട്
ആ അതെ അതിനെ കുറിച്ചിട്ട് വലിയ മുൻഗണനയോ ഇതൊന്നും കൊടുക്കാറില്ല പ്രാധാന്യം കൊടുക്കാറില്ല
ശബ്ദ വയസ്സായ ആളുകൾക്കാണോ കൂടുതൽ പ്രശ്ന ഞങ്ങൾ വർണത്
ആ അതാണ് അതിൽ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ആ പ്രായ ആള്കൾക്ക് ഹ ഒന്ന് ഇറങ്ങി നടക്കാനോ അവർക്ക് സ്വതന്ത്രമായിട്ട് ഇട്ട് കഴിഞ്ഞുകൂടാനുള്ള ഒരു ആവാസ വ്യവസ്ഥയ ഒരുക്കുന്നില്ല എന്നുള്ളതാണ് ഓവറായിട്ട് ശബ്ദങ്ങള്ൾ ഉപയോഗം വാഹനങ്ങളുടെ ഓണ് അല്ലെങ്കിൽ മറ്റ് പല ശബ്ദങ്ങ യന്ത്രങ്ങളൊക്കെ
മറ്റേ ഓ ഓ ഓ ഓവറ് ആയിട്ടുള്ള സൗണ്ട് വരുമ്പോഴാണ് ഇത്രയും കാരണങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇണ്ടായി വരുന്നതും നമുക്കിടയിലുള്ള കാ എന്താ വച്ചാല് ഓവറ് ആയിട്ടുള്ള ശബ്ദ മലിനീകരണം ഇണ്ടല്ലോ
മ്മ് ഇപ്പൊ ഇത്തരത്തിലുള്ള മലിനീകരണങ്ങളളൊക്കെ കാരണം കൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് വ്യതിയാനം ഇണ്ടാവണണ്ട് ണ്ട് അത് മനുഷ്യനെ ദോഷായി ബാധിക്കണുണ്ട് വരും തലമുറക്ക് ദോഷമായി ബാധിക്കണുണ്ട് അപ്പോ ഇതിനെതിരെ ഇതിനെ തടയിടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പല പദ്ധതികളും ആവിഷ്കരിക്കണം അപ്പോ ഇപ്പോ കൊണ്ടുന്ന ഇലക്ട്രിക്കൽ വാഹനങ്ങള് അതിനൊക്കെ നമ്മള് വലിയ സപ്പോർട്ടാണ് കാരണം ഓവറായിട്ട് നമ്മള് ഡീസൽ പെട്രോളിയം വാഹനങ്ങള് പോരട്ട അത്രത്തോളം പുകയോ മറ്റോ അതിൽ വരുന്നില്ല എങ്കിൽ ഇപ്പോഴും പല മേഖലയിലും അതിന് ചില ഒരു ലിമിറ്റുകൾ ഇണ്ട് എന്ന് തോന്ന്ണ്ട് എനിക്ക്
ഉണ്ട്ണ്ട്ണ്ട് തീർച്ചയായിട്ടും
ഇനിയും മറ്റേ പല മേഖലയിലും ഗവൺമെന്റ് ഇതിന് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് പരിശോധിക്കേണ്ടത് ഈ നേരത്തെ പറഞ്ഞ ജല ജല മലിനീകരണം പിന്നെ മണ്ണ് പരിസ്ഥിതി മലിനീകരണം അതൊക്കെ ഇനി നമ്മുടെ സമ്പത്ത് സമ്പദ് വ്യവസ്ഥ കൃഷി പോലത്തുള്ള സമ്പദ് വ്യവസ്ഥക്ക് കൂടുതലായി ബാധിക്കുന്ന ഒരു സംഭവമാണ് അപ്പോ ഈ രാ രാസവസ്തുക്കളും മറ്റ് ഏ മരുന്നുകളൊക്കെ കൂടുതലായിട്ട് ട്ട് മണ്ണിനെ നശി പ്പിക്കുന്നത് മൂലം ഒരു ആ നമുക്ക് ഇനി ഒരു ഏഹ് രണ്ടായിരത്തി മുപ്പത് വരെയൊക്കെ സുഗമമായിട്ട് നല്ല പ്രോഫിറ്റോട് കൂടി കൃഷി ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ലക്ഷ്യം മുൻമ്പോട്ട് കണ്ടുകൊണ്ടാണ് അവര് ഇത്തരത്തിലുള്ള രാസവസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത് എന്നാല് അതിന്
ഇത് നമ്മള് ഈ വിഷയം നമുക്ക് കുറച്ച് കഴിഞ്ഞ് വീണ്ടോന്ന് സംസാരിച്ച് നോക്ക
ആ ഇപ്പോ ഇത്രത്തോളം ധാരാളം സംസാരിക്കാനുണ്ട് ഇതില് എന്ന ഇനി വേറൊരിക്കല് ആവാല്ലേ
ഓക്കെ ഓക്കെ
ഓക്കെ